അലോ
ആഹ് എന്തൊക്കെയാ വർത്താനം
എന്താ സുഖമാണ് അലഹമ്മദില്ല സുഖമാണ് കൊഴപ്പൊന്നില്ല എന്താ അവിടെ ടി വി വെച്ചിക്കണോ
അത് കുട്ടിയാ
ഏ കുട്ടി ടി വി ഇരുന്ന് കാണണ്ടാവുയില്ലേ
ആഹ്
എന്താ ജലദോഷം പിടിച്ചിണോ പനിയുണ്ടോമാതിരി ഇണ്ടോ
ഓ ഉണ്ട് ഉണ്ട്
ആഹ് അത് തന്നെ സൗണ്ട് കേട്ടപ്പോ മനസ്സിലായി
ആഹ് എന്തൊക്കുന്ന എന്താ കാലാവസ്ഥ എന്താ ആഹ് ഉണ്ട്
ഇത് ഭർത്താവ് പറഞ്ഞ കഴി ച്ചു കിട്ടണ്ടേ
ആഹ്
ഇപ്പ എന്താ പ പണികളൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ് കഴിഞ്
ഏ ഇപ്പ ഫ്രീയായിട്ട് ഇരിക്കുവായിരിക്കുല്ലേ
ആഹ്
ഏ എന്താ ചോറിന് എന്താ മീനൊക്കെ വാങ്ങീല്ലേ
ആഹ്
ഏ കറിയൊക്കെ ആയോ കറി ഉപ്പേരിയൊക്കെ ഒണ്ടാക്കിയോ
ആഹ് അതൊക്കെ ഓക്കെയാണ്
എല്ലാം ഒക്കെയാണ്ല്ലേ
ഓ
എന്താ നാട്ടില് മഴയൊക്കെ ഒണ്ടോ
ഓഹ് നല്ല മഴയാണ് ഇപ്പൊ
അതല്ലേ ആഹ് മഴയാണ് അവിടെ മഴ പെയ്താൽ വെള്ളം കേയറുവോ
കേറുന്ന ഏരിയാ ഞങ്ങള് ഈ വീട്ടിന്റെ അടത്തില്ല
ആഹ് ആഹ് ഞങ്ങടെ ഇവിടെ നല്ല വെള്ളത്തിന്റെ ഇതാണ് വള്ളംകളിയാണ്
ഏയ്
മഴ പെയ്താല് പിന്നിലും മുന്നിലും എവിടെ നോക്കിയാലും വെള്ളയാണ് എന്റെ അടുക്കളെടെ ഭാഗത്ത് ആക്ക- തന്നെ വെള്ളത്തിക്കാണ്
ഏയ്
പിന്നില് വല്യ ഒരാള് മേലെ ചോലയുണ്ട് ആ ചോലെന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരും അത് ചാലിക്കൂടെ അതായത് ഞങ്ങളുടെ അമ്പത്തികൂടെ പോവ മുന്നില് അതുപോലെ ഒരു- കോൺക്രീറ്റ് റോഡാ ആ റോഡിൽ തന്നെ മേലെ ചോല ഒഴുകിട്ട് അങ്ങനെ വെള്ളം പോയിട്ട് നല്ല വെള്ളവാ ഈ പൊറത്തേക്ക് എറങ്ങണമെങ്ക വെള്ളം ചവിട്ടിട്ട് അല്ലാതെ പോകാൻ പറ്റാ-
ക ക്ക് നല്ലതാണ് ഒരു കണക്കിന് അപകടമാണ്
ആഹ് പക്ഷെ വേനക്കാലായ വെള്ളില്ല അതാണ് കൊഴപ്പം
ആഹ്
വേനക്കാലായ ഞങ്ങക്ക് രണ്ടു മാസം വെള്ളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ വെള്ളത്തിൽ നല്ല ക്ഷാമാണ്
ഏ ഈ കാ ല ആയാ വെള്ളം മുന്നിൽ കൂടെ ഒഴുക്കി പോവയും ചെയ്യൂല്ലേ
ആഹ് അപ്പൊ ഈ ക ള വെള്ള ഇഷ്ടം പോലെയ വേനൽക്കാലായ വെള്ളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടും- ഇപ്പൊ അപ്പറത്തുന്നും ഇപ്പുറത്തുന്നും കൊടുത്തിട്ടും അങ്ങനെ കഴിച്ചിവിട്ട് - വേറെ ഞങ്ങളെ അടുത്ത് ഒരു അയൽവാസിയുണ്ട് ഓരോടെ കൊഴൽ കെണറുണ്ട് അതിന് ഏഴ് പെരക്കാർ കൂടിയിട്ടാണ് ഓരോരുത്ത - അതെല്ലോത്തും ഓരോ വാൾവ് വെചെക്കാണ് അപ്പൊ ആ വാൾവ് ഓരോത്തരും അവരോരുടെ ആവശ്യത്തിനന് വേണ്ടി തിരിക്കലാണ്
ഏ
അങ്ങനെ അവരുടെ വീട്ടില്. ഞങ്ങ ഇവിടെ കൊഴ ശേഷം വെള്ളം കണ്ടില്ല. അതെപ്പ ഉണ്ടായത്.
അയ് ശരിയ. വെള്ളം ഇല്ലാത്ത ഏരിയായിട്ട ആയിട്ടാവും.
ആഹ ഞങ്ങള് ചെല ഈ ച് ഞങ്ങള് ഈ ഏരിയയില് തീരെ വെള്ളം ഇല്ല.
പിന്നെന്താ ഭക്ഷണംക ആയ. റെഡിയ ആയോ?
ആഹ് ഇമ്മടെ ഭഷണം എല്ലാവും റെഡി ആയിട്ടും.
ഉം ഇന്നെന്താ സ്പെഷ്യല്ണ്ടാ.
ഏയ് സ്പെഷ്യൽ ഒന്നുമില്ല ഇവിടെ സ്പെഷ്യല് നമ്മള് സാധാരണെ വത്തള് കറി - ഒര് ഉപ്പേരിം, വെണ്ടയ്ക്കും വൈതന്നങേമം കോവയ്ക്കും പയർക്ക പാടെ ഒരുപ്പേരി വെച്ചു. കൂട്ടുപേരി.
ആഹ
നിങ്ങള് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കിയ. പിന്നെ കുട്ടികള്
ഇല്ലല്ല. എന്ത് സ്പെഷ്യല് ഒരാള് ഉള്ളൂ.
ആഹ
അത് പ്രാശ്യം ഇപ്രാവശ്യം എൽ കെ, എൽ കെ ജി ല്ലെത്തി.
ആഹ എൽ കെ ജിയിലാണല്ലേ ആ ഓ. ഇവിടെ ഇക്ക് മൂന്ന് കുട്ടികളാണ് ആൺകുട്ടികളാണ്. മൂത്തമോനു ഡിഗ്രി കഴിഞ്ഞു. രണ്ട് ഏ ആ മൂന്നാണ്.
ആഹ
മൂത്ത മോനിപ്പ ഡിഗി ഈ പ്രാവശ്യം കഴിഞ്ഞു. രണ്ടാമത് മോനു പ്ലസ് ടു കഴിഞ്ഞു. പിന്നെ ചെറിയ ആളപ്പ ഈ പ്രാവശ്യം പത്തിലാണ്.
ആ അത്യാവശ്യം എതീണല്ല.
ആഹ് കുട്ടികള് വല്യ കുട്ടികള ആയിരിക്കണ്.
ഉം പിന്നെ
എൽ കെ ജിൽ പോവണ്ടാവൂല്ല ഇന്നിപ്പ ലി ക്കാനാല്ലേ.
ഇന്നും നാള ഇപ്പ ലീവല്ലേ.
പോക മടിയന്ന് വെച്ചാ മടിയന്നേണ്.
ആഹ്.
കൊഴപുല്ല്യ. ചിലപ്പന്ന് രണ്ട ദിവസം. ആഹ് ഇണ്ടണ്ട്. രണ്ടു ദിവസം ലീവ് ആവുമ്പോ, പിന്നെ മൂന്നാമത്തെ ദിവസം ചെറിയൊരു മടി ഉണ്ടാവും.
അത് ഈ ചെറിയ മക്കൾക്ക ഉള്ളാെതന്നെയേണ്. ഈ സ്കൂള രണ്ട ദിവസം ലീവ് ഉണ്ടായ പിന്നെ മൂന്നാം സം പോകുമ്പ മടിയന്നെക്കാരം. പിന്നെ അടുത്തുള്ള കുട്ടികള ഒപ്പം പോകുമ്പോ, അവർക്ക് മടില്ലെങ്കില് അപ്പ അങ്ങനെ ഈ കുട്ടികള ഒന്നിചു പോകുമ്പോ,
അടുത് അടുത്തുള്ള കുട്ടിക്ക് ഭയങ്കര മടിയാ. പിന്നെ ഇവൻ ഇണ്ടാവുമ്പോ പിന്നെ ആ ക്കു എങ്ങനെയണ്ട് ഇതാവും അപ്പൊ രണ്ടാളും കൂടിയണ്ട് ശരിയാവും.
ആഹ അത് ശെരി. അങ്ങനെണല്ലേ.
കാവുമ്പോളെ,
ആഹ ക്ക പഠിക്കാനൊക്കെ എന്താ കൊഴ ഉഷാറാണാ?
എവിടെ തുടങ്ങിട്ടല്ലേ ഉള്ളൂ. ഒരു മാസംല്ലേ ആയിള്ളൂ.
അല്ല രാത്രി ചെല കുട്ടികള്, രാത്രിയൊക്കെ വേഗം ഒറങ്ങും ബുക്ക് കാണുമ്പോളേ.
ഇത് പകല് ഉറങ്ങ ഉറങ്ങണ ആളായിരുന്നു.
ആ ഇസ്കൂള് പോലൊക്കെ എന്താ പാട്. ക്ലാസ്സിലൊക്കെ പോയാല് ഉറങ്ങണം അല്ലേ.
ഉറങ്ങലൊന്നില്ല. പക്ഷേ,
കാർ
ടീച്ചറെ കൊണ്ട് ബുക്ക് ഇതൊന്നും എടുപ്പിക്കൂല ഭക്ഷണം ഉ കൊണ്ടയെ കൂട്ടാ കൊണ്ടായാൽ അത് ഇട്ക്കാനഴക്കൂല ആഹ് അങ്ങനത്തൊക്കെ പ്രശ്നവുണ്ട്
ആഹ് ആശെരി..
കൂട്ടാനൊന്നും വേണ്ടാന്നാ പറയകാ
ആഹ് അത് ശെരി വീട്ടിൽ ഇങ്ങൾ വേറെ താമസവാ.
ആഹ് ഞാൻ ഇന്റെ വീട്ടിലാ
അതല്ലേ ഏഹ് അവിടെ ആരൊക്കെ ഉണ്ട് നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
കാഹ് നാലാങ്ങളാര ഇപ്പൊഅങ്ങളരൊക്കെ വേറെ പോയി വീട്ടില ആങ്ങളീം ഇമ്മീം നാത്തൂനും ചെക്കനും ഞാനും കുട്ടിരുന്നുണ്ട്.
ഏഹ്.. ഉം എന്തായ്..
ആഹ്. ചെറിയ ഇഷ്യൂസാ അപ്പ അങ്ങനെ ആഡ് നിക്കാണ്ട് എങ്ങോട്ട് പോന്ന്. എവിടെയായിട്ട് കുട്ടിയളെ സ്കൂൾ ചേർക്കണ്ടേ സൗകര്യം നോക്കി
ആഹ് അങ്ങനെ പോന്നിണ്ടാവൂല്ലേ? ഏഹ് അഹനെ റാഹത്താട്ടെ.
ആഹ് പിന്നത്ത മഴ ഇന്ന് വെയിൽണ്ട്ല്ലേ വെയില്ണ്ട് അവടക്ക്?
ഇപ്പൊ വെയിതെർച്ചി ഇപ്പൊ മഴ കർത്ത് വര്ണ് ണ്ട്.
ഉം. ഇന്റെ വ്വെ മഴ ആയിരുന്നു പ്പ ഇങ്ങനെ വെയില് വരുന്നുണ്ട്.
ആഹ് ഹെ മഴ പെയ്യും വെണം ഏഹ് എല്ലാവും വാണം മഴും വേണം വെലും വേണം എല്ലാതും വേണം നമ്മക്ക്.
ആഹ് ഇനിം കുറ്റം പറയാൻ പറ്റൂല.
ആഹ് ഒന്ന് മഴ പെയ്താ എല്ലാരും പറിം അഹ് മഴ തന്നെ ഏർന്ന് പറിയും. അഹ് ഞാൻ പറിം മക്കള മഴ പെയ്തോണ്ടെ മഴ പെയോണ്ടൊന്നും കൊഴ പല്യ ആഹ ഒര അഹ് ആഹ് അനർത്ഥങ്ങളൊന്നും ഇല്യഞാ മതിഅറ്യ
ആഹ് അല്ലെ അതെ അതാണ്.
എല്ലാ വേറെ ത്തുഹ് വേറൊന്നും വെണ്ട
എന്താ ഫ്രീആയപ്പോ?
ആഹ് പ്പ ഫ്രീ ആണ് ഇപ്പൊ പ്പഹ പണിയാൾ ഒക്കെ കയിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാണ്. തിര്ബീറ്റില്ല തിര്ബാളേ മിഷേൽ ഇട്ടച്ചിട്ട്ണ്ട്.
ആഹ്
അത് മഴ എപ്പഴേ തിരുമ്പാഒരു മടി കല്ല്മ്മക്ക് പോകാന്
ഹ് കർക്കണ്ടായകൊണ്ട് പിന്നെ കർ ഇങ്ങെ ഒണക്ക താ ഒണക്കിഒന്ന് ട്ട വേണോ ഒണങ്ങി ഇട്ത്തക്ക അറിയാ
ആഹ് അപ്പ അതന്നെയാണ്. മിഷേ അല്ലേ മിഷേൻ ഇപ്പടെ വാങ്ങിട്ടോള്ളൂട്ടോ ഞാപ്പം കൈയേദന ആയിട്ട് വാങ്ങിയതാ. നിക്ക് കല്ലുമ്പേ തിരുമ്പണതാ ഇഷ്ടം കല്ലുമ്മേ തിരുമ്പ പിന്നെ നല്ല ചളി പോ മിശൽ ഇങ്ങനെ കറങ്ങല്ലേ ചെയ്യുള്ളൂ. പൊതപ്പും വിര്പ്പും തിരുമ്പാനൊക്കെ അഹ് പറ്റുള്ളൂ.
ആഹ്
നല്ല ചളിയുള്ളത് തിരുമ്പ അഹ് അതിന് പോകൂല അതയ്മ പുടിച്ച് നിക്കും. പിന്നെ അതില് നമ്മള് കല്ല്മ്മ ഇങ്ങനെ ഒര്തീട്ട് അതിൽ ഇടണം.
ആഹ് കല്ല ജീൻസ്. അല്ല ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ തിരുമ്പാനപ്പൊ മെഷീനൊക്കെ ഒരു അത കലേ-
ആഹ് അല്ല്. ആഹ് ആഹ് ഒണക് ഒണക്കാന് സുഖാണ്
ആഹ്
മറ്റത് ഞമ്മളവിടെടിം കൊണ്ടോയ് തൂക്ക്ണേലെ നല്ലത് ഇതിലൊണക്യാ എവിടിം കൊണ്ടെയ്ടാ അതോണ്ട് പിന്നെ കൊയപ്പല്യ ഞ്ഞ
ഒണങ്ങി കിട്ടും മറ്റേത്ങ്ങനെ വെള്ളം ഇങ്ങനെ ഒരു തണുപ്പായിട്ട് നിക്കും ചെയ്യും അത് മടക്കി വെച്ച ഒരു സ്മെല്ലുവയിക്കാരം
ആഹ് ആഹ് അതന്നെ ഇതാമ്പം കൊയപ്പല്ലേ
ബേറെന്താ വീട് ടൂറൊക്കെ പോ പോക്ണ്ടോ
ഇല്ല ഇല്ല ആ ഒരു കാര്യം ഒന്നും ഇല്ല പോണം ഹസ്ബൻഡ് വന്നിട്ട് പോണംന്നറയിണ്ട്
ആഹ് ഇത് നിന്ന്ലെ വേറെന്തേലും ജോലി നോക്ക്ണ്ടോ പഠിക്കാൻ എന്നാ പഠിച്ചൂടെ എന്തേലും
ഇല്ലല്ല പഠിച്ചാൻ പഠിച്ച ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തീർന്ന ആളായിരുന്നു ഇപ്പൊന്നുല്ല
ആഹ് അപ്പത് ന്നാ പിന്നെ പിന്നീട് തുടർന്നൂടെ
തൊടർന്ന്ട്ടില്ല ഹസ്ബന്റിന് സമ്മതല്ല അപ്പൊ പിന്നെ അങ്ങനെയാണ്ട് പോയിട്ടില്ല
ആഹ്‌ ആഹ്‌ സമ്മതല്യ പോണത്
ഉംഉം
അപ്പൊ ഈ ഓൺലൈനിൽ ചെയ്ണ്ടല്ലോ പഠിപ്പിക്കണ്ടല്ലോ
ആഹ്‌ ഉണ്ട് ഒക്കെ നിന്ന്
താ നമ്മക്ക് അവനാൻ്റെ കയ്യില് കൊറച്ച് പൈസ സാലറിട്യ നല്ലതല്ലെ
അതൊക്കെ നല്ലതാണ് ചെലപ്പം തോന്നും
ആഹ് ആഹ് അപ്പൊ ഞമ്മക്ക് ഞമ്മള ആവശ്യം ഓലോട് ചോയിക്കണ്ട ആവശ്യല്ല നമ്മള കൈയ് കിട്ടുമ്പോ ഞമ്മക്കൊര് ഇതല്ലെ
ഏഹ്
അങ്ങനൊക്കെ എ എത്ര എത്ര എത്രാ കുട്ടേളെ പഠിപ്പിച്ചിന്യ
ഞാൻ പ്രീ പ്രൈമറിയാരുന്നു
ഏഹ് അയ് ശരി അപ്പം ഇ സാലറി
സാലറി ഉണ്ട് ഗവൺമെന്റ് സ്കൂളിലായിരുന്നു അപ്പൊ പിന്നെ കൊഴപ്പല്ല സാലറിണ്ട് എട്ടൊക്കെ ആഹ്
ഏഹ് അപ്പൊ ഗവൺമെന്റ് സ്കൂള് അപ്പ എത്ര പത്തൊക്കല്ലെ കിട്ടൊള്ളു
ആഹ് ഗവൺമെന്റ് സ്ഥാപൻ ത്തില് അന്ന് ഞാൻ ഗവൺമെൻ്റ് ഗവൺമെന്റ് ആയിട്ടില്ല
ആഹ്
പെർമനന്റ് ആവാൻ കൊട്ത്തീന്നു പെർമനൻ്റ് ആയി വന്നപ്പളാണ്
ആഹ്
കല്യാണം കയ്ഞ്ഞാണ്ട് പോന്നെ
അത് ശരി ഏ ലെ അല്ല പ്രീ പ്രൈമറിക്ക് ഗവൺമെന്റില് അത് അവിടെല്ല അവിടെ ഒന്നാം ക്ലാസ് മുതലല്ലെ പിന്നെ സാലറി കൂട്തല് കിട്ടൊള്ളു അല്ലെ
അല്ലല്ല പ്രീ പ്രൈമറില് ഞങ്ങളുടെ ഒരു ടീച്ചറ് ഗവൺമെന്റ് സാലറി വാങ്ണ്ട് ഹെൽപ്പറും ഹെൽപ്പറും ടീച്ചറും
അതെലെ ആ ന്നാ അയ്ക്കോട്ടട്ടൊ ന്നാ ശരിട്ടോ
ആഒകെ ന്നാ ആ ന്നാ ശരി